ഏഹ്
ഞാൻ പുറത്തെറങ്ങി അകത്ത് റേഞ്ചില്ല
ആഹ് പൊറത്തോ കേക്കാം കേക്കാം
ആഹ് മഴ പെയ്തു തോർന്നു ഇപ്പൊ നല്ല രസണ്ട് വെളീല് എറങ്ങി നടക്കാൻ അട്ത്ത കാറ് താണ്ട് ഇര്ണ്ടിരുണ്ട് വര്ന്ന് അവിടെ കഴിഞ്ഞോ മഴ
ആഹ് കാറ് ഞാനോർത്തു അട്ത്ത കാറ്ന്ന് പറഞ്ഞപ്പോ
ഹ്
അട് അട്ത്ത് കാറ്ന്നൊ അട്ത്ത് കാറ്
അടുത്ത കാ അടുത്ത മഴക്കാറാ ഉദ്ദേശിച്ചെ കവി കവി ഉദ്ദേശിച്ച അതാ ആ
ആഹ് ഇവിടെ നമക്ക് മഴ മഴ ഒന്ന് പെയ്ത് തോർന്നെങ്കിലും ഒന്നൂടൊന്ന് പെയ്യാനായിട്ട് ചോദിക്കുന്നൊണ്ട് പെയ്യട്ടെ പെയ്യട്ടേന്ന്
ആഹ് ആഹ് ആഹ് പെയ്യണ്ടാ പെയ്യണ്ടാന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് നിർത്ത്
അല്ല ഞാൻ പറഞ്ഞു ഇനീപ്പോ പെയ്തോ നാളെ രാവിലെ രാവിലെ അങ്ങ് ചോറ്ന്നാ വിടും ഞങ്ങൾ
ആഹ് ഹാ മഴയത്രക്കും ഇഷ്ടവാണ് പക്ഷെ ഒറങ്ങാനൊക്കെ രസവാരിക്കും ഉം
അതുകൊണ്ടല്ല വെള്ളവില്ലാതെ വന്ന് കഴിഞ്ഞാ പിന്നെ മഴ വായോന്ന് പറഞ്ഞ് നമ്മള് തന്നെ വിളിക്കേണ്ടി വരും
വെള്ളവില്ല്യോ എന്ത് കെണ്റ്റിലില്ലേ കെണറുണ്ടോ
ആഹ്
കൊറച്ചു നാള് മഴ പെയ്യണ്ട സമയങ്ങളില് മഴ പെയ്യാതിരുന്നു കഴിയുമ്പോ അതിന്റേതായോരു ബുദ്ധിമുട്ട് ആഹ് അപ്പ അത്കൊണ്ട് അവർക്കൊരു സമയം നമുക്ക്
അതെയതെ അതെ തീർച്ചയായിട്ടും അന്ന് എന്താ ദൃശ്യ ശൃംഖനെയൊക്കെ വിളിക്ക്ന്ന്ണ്ട് മഴതായോ മഴതായോന്നും പറഞ്ഞ് ആകാശത്ത് നോക്കി പറഞ്ഞ് പറഞ്ഞ് മഴയില്ല ലാസ്റ്റ് ദൃശ്യ ശൃഖനെക്കെ ഇര്ന്ന് വിളിക്ക്ന്ന്ണ്ട്
നമുക്ക് എല്ലാത്തിനും എല്ലാർക്കും ഒരവസരം വേണോല്ലോ
അതെ അതെ കാലം തെറ്റിയ മഴയോ മഴ പോലും പെയ്യ്ന്നെ എല്ലാം കാലം തെറ്റിയാ കാലക്കേടാ മൊത്തം അപ്പം പിന്നെ മഴയ്ക്ക് മാത്രം എന്താ
കറക്റ്റ് കറക്റ്റായിട്ട് വരുന്ന ഒരു കാര്യോം ഇല്ലല്ലോ ത്യെ മനുഷ്യര്ടെ സ്വഭാവത്തിന്റെ ഗുണം കൊണ്ടാ
അത് ശരിയാ ഇപ്പ എന്താ ഈ ഇപ്പൊ ഈ സമം വരെ ഇതില് കൊറച്ച് കഴിഞ് ഞാനുൾ ഇപ്പടേന്ന് പറഞ്ഞേ ഹി ഹി ഹി ഹെ ഹെ ഹെ ചെലപ്പോ അ അ ആ പെട് നിങ്ങളേതാ സ്രീയെതന്നെ അ കവികളൊക്കെ വര്ത്തിപ്പടത്തിലേ ചിലപ്പോ. കാളിയാവും ചെലപ്പോ ദുർഗിയാവും. ഹെ. ഹ്. ഹ്. ഹ്‌ സത്യാഅത് എന്ന പോലാണ് ഉ ഉം ഉം റോഡിലറങ്ങി നിന്നപ്പ കൊറേ പേര് ജോലിയും കഴിഞ് പോവുന്നു നമുക്കൊരു പണിയുംല്ലാതെ ഇങ്ങനെ. വായെ നോക്കി നിക്കുന്നു. ഹ് ഹും ആ എങ്കിലും പറ നമള്. അ ഞാൻ പൊതുവെ പറഞ്ഞതാ നമ്മളെന്താ രാവിലെ എണീക്ക്ന്നു വീട്ടിലെ ജോലി ചെയ്യുന്നു ശമ്പളമില്ലാ അജ് ആ
അതൊരു കൊറവല്ലല്ലോ നമ്മക്ക് നമ്മള് നോക്കുമ്പോ നമ്മടെ കാര്യങ്ങള് നമ്മ. നമ്മള് ഭംഗിയായിട്ട് നമ്മളത് ചെയ്യും.
നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതാണോ ഓക്കെ എങ്കിലും ചില സമയങ്ങളിൽ ഈ ഭർത്താക്കന്മാര് പറയല് നി ഇതിന് വേണ്ടി ഇവിടെ എന്താ പണീന്ന് ആ ചോദ്യം- ത്തി നമ്മളെന്താ പറഞ്ഞെ ഒന്നും ഇല്ലാതായി തീരും.
ആ ആ ഒരു ചോദ്യം ചോദിക്കുന്ന ഭർത്താക്കന്മാരെ എടുത്ത് ദൂരെക്കളയണം.
ഹ് ഹ് ഹ് കളയണന്നൊക്കെ തോന്നും പിന്നേ വിചാരിക്കും തലേ പിടിച്ചു വെച്ചു തന്നില്ലേ ഹി ഹി അതാ ഇനി പോയാലും എന്താ? പറഞ്ഞൊരുകുട്ടിയാ നേരത്തെ ആണെങ്കിൽ ഒറ്റ തടിയായിട്ട് വന്നു പക്ഷെ നമ്മള് ഇനി ഒറ്റയ്ക്കല്ലല്ലോ വേറൊരാൾടെ കൂടെ. ഇപ്പയേലും പോന്നത് കൂടെയൊരു ട്രോഫ്യൂടെ തന്നിട്ടില്ലേ? ഹി ഹി ഹി
എന്നായാലും ഇനിയും പോയാലും നമ്മള്. സ്വന്തമായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്ത് പഠിച്ചുവല്ലോം വിദ്യാഭ്യാസമൊക്കെ
അതെ അതെ. സത്യം ഉഹ് ആ വിദ്യാഭ്യാസോടില്ലെങ്കി ഈ കാലത്ത് ഒരു വെലയുല്ല. ഇപ്പൊ എന്താ പറയുന്നെ പണ്ടൊക്കെ ആയിരുന്നേ പെണ്ണ്ങ്ങൾക്ക് വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതെ വീട്ടി കുത്തിയിരുന്ന് ഇന്ന്. ഒരു ആ കൊറഞ്ഞത് ഒരു പ്ലസ് ടു പോലും ഇല്ലാത്ത ആരും ഇല്ലാന്നുള്ളതാ ഇന്നത്തെ ജന പ്രശന ഞാൻ പർഞ്ഞെ എല്ലാവർക്കും ഓണ്ട് എന്താ പറയാ. ഒന്നുംഅല്ലെ പൊറത്ത് പോയി ഒന്ന് സംസാരിക്കാനുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു എവിടെങ്കിലും പോയ ഒരു ഫോം പൂരിപ്പിക്കാനുള്ള വിദ്യാഭ്യാസം ഇന്നത്തെ സ്ത്രീകൾക്കുണ്ടെന്നുള്ളതാ പണ്ടത്തെ അമ്മമാർക്കൊക്കെയായിര്ന്ന് കഷ്ട്ടാണ് വീട്ടിലൊക്ക ഒതുങ്ങിക്കൂടി വിദ്യാഭ്യാസോം കൊടുക്കത്തില്ല പത്തും പതിനാലും. വയസ്സിലൊക്കെ കെട്ടിച്ചു വിട്ട് ഒരു കുടുംബിനിയാക്കി. ഹ് ഹും അഞ്ചും ആറുവൊക്കെ പ്രസവിച്ച് ഇന്നങ്ങനെല്ലല്ലോ? ഇന്ന് ഒന്ന് പ്രസവിക്കുമ്പഴേ ആർക്കും വയ്യ. ഹ് ഹ ഹ് ഹ്
എൻ എനിക്ക് മൂന്ന് മക്കളുണ്ട്.
ആണല്ലേ ആഹാ ഹാ ആഎനിക്കും ഇപ്പ മൂന്നായേ രി രണ്ട് പേര് അബോഷനായി പോയി. ഹി ഹി ഹി
ആണോടാ അതെന്നാടാ തൈറോയിഡിന്റെ പ്രശ്നോണ്ടല്ലേ?
ആ അതിന്റെ പ്രശ്നം ഉണ്ട് അത് പക്ഷെ അത് അങ്ങനെ പോയതല്ല എന്ത് നമ്മള് ഒരെണ്ണം നമ്മള് അറിയാതെ പോയി. കാര്ണം ഈ തൈറോയ്ഡ് ഉണ്ടായോണ്ട് പീരീഡ്സ് ഒക്കെ ലേറ്റ് ആയിട്ടൊക്കെ വരുന്നോണ്ട് അങ്ങനെ.
അപ്പോ ആ അങ്ങനെ ഒര്ണ്ണം പോയി പിന്നെ ഒന്ന്. ആ ഇങ്ങനെ തന്നെ പ്പോയി ആ തൈറോയിഡിന്റെ പ്രശ്നോണ്ടെങ്കി ഇങ്ങനെയൊക്കെ വരുവല്ലോ. ഹെ ഹെ അതോണ്ട്‌ ഇനി ഇപ്പയേ വേണ്ടാന്ന് വെച്ചിരിക്ക്ന്ന് ഹ് ചെലതങ്ങനാ നമ്മളാഗ്രഹിക്കും മോന് മോന്. ആ നാലര നാലേമുക്കാ വയസ്സായി. ചെലതങ്ങനെയാന്നല്ലോ നമ്മളാഗ്രഹിക്കുമ്പോ കിട്ടണോന്നില്ല. നമ്മൾ ആഗ്രഹിക്കാതെ ത്തസമയത്ത്. തരുന്നതാണല്ലോ
അത് നമ്മളെ അയ്നെ കുറിച്ച് ന ഉള്ള ആളെ കൊണ്ട് നമ്മള് സന്തോഷംമായിക്കുക
അതെ അതിനെ നമ്മൾ തൃപ്തി യ്യോ അതിന് ഒ ഒരാള് മതി മൂന്നു പേർക്ക് സമമാ
ആ അതങ്ങനെ വരും അതും വരും
അങ്ങെനെ വരും
ഇവിടെ ഞങ്ങക്ക് മൂന്ന് പേരുണ്ട് അപ്പർത്ത് താസിക്ക്ന്നാൾക്ക് ഒരാളെ ഒള്ളു ഇവ് മൂന്നെണ്ണത്തിന്റെ മേളോ അവിടെത്തെ ഒരെണ്ണത്തിന്റെ മേളോ എല്ലാം ഒര്‌പോലെയാ
അതെ അത് ഒരേ വൈബ
അതെ അതെ അതെ
ആഹ് എന്നാലും ഉണ്ടല്ലോ ഒരാള് ഒരാൾ ഇച്ചിരി മാ എന്താ പറയാ കെട്ടിച്ചൊക്കെ വീട്ടു പോകുമ്പോഴും അടുത്ത ആളു ഉണ്ടല്ലോ അങ്ങനെ സമാധാനിക്കാലോ ഒരാള് ഒന്നിന് പാെറകെ ഒന്നാെന്നായിട്ടെ പോവത്തൊള്ളല്ലോ എപ്പഴും ഒന്നിന് ഒന്നിനു കൂട്ട് വേണം
ഇപ്പൊ ഞാൻ അടുത്ത അപ്പുറത്തെ കൊച്ചിന്റെ അടുത്ത് ഇച്ചിരി നേരം പറയാൻ വർത്താനം പറയാൻ പോയപ്പോ
ഹ
അവളുടെ അടുത്ത് അവളിങ്ങനെ പറഞ്ഞപ്പോ അവളോട് ഞാൻ പറയുായിരുന്നു എവിടെലും നെ പോകുന്ന കാര്യങ്ങ എന്തോ മടിയാണ്
അതെയെ ആഹ് ഹാ
അയിന്റെ കാര്യം എന്താന്ന് അറിയാവോ ഒരു പ്രയ ഇ പൊരു പ്രായം തൊട്ട് നമ്മുടെ കൂടെ എവിടെ പോയാലും മക്കളുണ്ട്
ഉം ഉം ഹും ഹും
പോകുമ്പോൾ പോവുന്നുണ്ടല്ലോ
അതെ ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ഒറ്റയ്ക്ക് അത് വലുതായി കാമ്മല് തായോ
അല്ല ആദ്യം മെതത്തെ ആളെ കൊണ്ടു പോയി എന്താന് ഒര് ഏണ്ടാ രണ്ടാമത്തെ ആളങ്ങോണ്ട് അപ്പ അയാള് സ്കൂള് വിട്ടിട്ട് രണ്ടാമത്തെ അളായിട്ട് രണ്ടാമത്തെ ആളെകാെണ്ട് പോരാൻ പറ്റും പി ആന് പിന്നീട് രണ്ടാമത്തെ ആളോ ഇപ്പ യു കെ ജി ആയി സ്കൂളിലക്കെ പോകാത് മൂന്നാമത്തെ ആളക്കൊക്കാനയി മൂന്നാമത്തെ ആളേം കൊണ്ടല്ലേ നമ്മള് പോളോ വരുന്നോ ആ എവിടെ പോണംന്ന് പറഞ്ഞാലവര് ആഹ് അങ്ങനെല്ലെ പോണേ
ആഹ് ആഹ്
അത് കഴ്ഞ്ഞയ്ഞ്ഞപഴ്ത്തേക്ക് ഇനിയിപ്പം ഇയാളെ ചെറിയാളെ അട്ത്ത വർഷം
ആഹ് ഹാ ഹ ഹാ അതങ്ങെനെയാന്നല്ലോ അതെ അതെ അതങ്ങനെയാണല്ലോ എന്താ പറയാ അ കുഞ്ഞുങ്ങള ഉണ്ടായി അവര് പരിപത് നമ്മളീന്ന് മാറ്റി നിർത്തണമല്ലോ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അവരവര്ടെ കാര്യം നോക്കി പോവും
അവരൊക്കെ അപ്പൊ ആ പൊക്ക് പോകുന്നത് കൂടെ തന്നെ കൊറച്ച് സമയം കഴകിയുമ്പോ ഇപ്പ ദൂരത്തെക്കെ അല്ല പഠ്ത്ത ഒരാള് ചെലപ്പോ ഇവിടെ നിന്ന് പഠിക്ക്ന്നവരായിരിക്കും ചെലപ്പം പൊറത്തു പോയി പഠിക്ക്ന്നവരായിരിക്കും ചിലപ്പോ കല്യാണം കഴിച്ച് പോകണവരായിരിക്കും
ഉം ഇപ്പഴേ ഇങ്ങനെയൊക്കെ ചിന്തി ച്ചാലേ അപ്പം ഇപ്പഴത്തെ ഒ ജനറേഷന്റെ കാര്യം പറയാതിരിക്കുന്ന നേരെ നമ്മളെ നമ്മളെ ഇപ്പൊ അവരെ പൊന്നെ പൊറ്റിയെ പറഞ്ഞ് കൊണ്ട നടടക്കുന്നു ഒരു പരിധി എത്തുമ്പോ അവര് നമ്മളെ വ്യ മവൃദ്ധസദനത്തിലൊന്നും കൊണ്ട് കളയത്തില്ലന്നും എന്താ ഉറപ്പ് ഇന്ന അങ്ങനെയല്ലേ കാണുന്നേ
അല്ല ഓരോഴപ്പല്ല ഇപ്പ കിട്ടിയില്ലേ ജിപസിന്റെ ഒരണ്ണം ചിപ്സ് ഒര് കഷ്ണം എട്ത്തപ്പം കിട്ടിയില്ലേ
അതാ പർഞ്ഞേ ഞാനന്നേരം ഓർക്കും ചെലപ്പഴൊക്കെ പെണക്കുമ്പം പെണങ്ങുമ്പം പറയും ഇവിടന്ന് ഇറങ്ങി പൊയ്ക്കോ ഞാൻ തന്ന ഇപ്പഴേഈ വർത്താനം പറയുന്നേ ഒന്നും അറിഞ്ഞോൊണ്ടായിരിക്കത്തില്ല പറയുന്നേ
ഉം ഉം
അന്നേരം വല്താകുമ്പൊ നമ്മള് അടിച്ച് എന്താ പൊറ ത്ത് കളയല്ലാ അവര് വളർന്ന വരുമ്പൊ അവര്ടെ സ്റ്റാറ്റസിന് നമ്മള് പിടിക്കത്തില്ലായിരിക്കും ആഹ് പിടിക്കത്തില്ല തീർച്ചയായിട്ടും കഷ്ടം ഈ അനാഥാലയങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാ ആ അമ്മമാർ എന്തോരം നമ്മളെന്നാ ചോയിക്കും അന്നത്തെ അമ്മമാരും അച്ഛന്മാരൊന്നും കഷ്ടപ്പെട്ടതിന്റത്രയൊന്നും ഇപ്പൊ കഷ്ടപ്പാടില്ല അന്ന് എന്താ ഇല്ലാത്ത പണിയില്ലല്ലോ അന്ന് എല്ലുമുറിയേ പണിയിര്ന്നെന്നെ പറയാം അങ്ങനെയിരുന്നു അവര് ഓരോ മക്കളെയും വളർത്തിയിരുന്നത് അതും ഒരു വീട്ടിൽ അഞ്ചും ആറും മ ക്കളായി ഇന്നത്തെ പോലെയല്ലോ ഇന്ന് കൂടി ഒരു മൂന്ന് മക്കളത്രയൊക്കല്ലയാവുള്ളു അന്നങ്ങനെയല്ലെ വീടുകളിലുംകാണും ഏഴും എട്ടും പട്ടിണിയും പാടുവാണെങ്കിലും അതിനൊരു കൊറവുല്ലായിരുന്നു ജനസംഖ്യയ്ക്ക് അപ്പവരെ എന്തോരം എല്ല് മുറിയ പണിചെയ്തിട്ടാ വളർത്തി ഇത്രയും പ്രാപ്തിയാക്കിയപ്പൊ അവരെ കൊണ്ട്വന്ന് വെളി ആ ഉപേക്ഷിക്കുന്നെ ആവരെ അവര് മനസ്സറിഞ്ഞൊന്ന് പ്രാഗിയാ നശിക്കാനുള്ളതേയുള്ളൂ മക്കള് പക്ഷെ അവരങ്ങനെ ചെയ്യത്തില്ല
അതുഅല്ല അവര്ടെ അന്നത്തെ ആ ഒരിതിലുള്ള നമ്മടെ അന്നത്തെ ആള് ഇപ്പൊ പണ്ടത്തെ അവരുടെ ആ ഇതിലുള്ള കഷ്ടപ്പാടും വിശപ്പുഒക്കെ ഒരു രസവാങ്ങള്
അതെ തീർച്ചയായിട്ടും
ഇന്നിപ്പം വെഷക്ക്‌ആണോ ആഹ് ചോദിച്ചു പറഞ്ഞു ഇല്ല കാരോട്ട് പൈസ എട്ക്കുന്നു പോകുന്നു മേടിക്കുന്നു ഇന്ന് ചെലപ്പൊ പ പകുതി നിന്നോണ്ടായിരിക്കും വര്ന്നത്
അതെയതെ ഇന്നത്തെ പിള്ളാർക്കല്ലലില്ല അയിന്റെ അഹങ്കാരുണ്ട് അവര് എന്താ പറയാ അവരാവശ്യപ്പെടുന്ന സാനം കൃത്യസമയത്ത് അവരുടെ മുന്നിൽ എത്തുന്നുണ്ട് അതിന്റെ അഹങ്കാരം പിള്ളേർക്കുണ്ട്താനും പണ്ടങ്ങനല്ലല്ലോ ആഹ് അപ്പൊ നമ്മളിതൊ അനുഭവിച്ചെങ്കിലെല്ലാം പറ്റും
ഉം നമ്മള് തന്നെ സത്യം പറഞ്ഞ്കഴിഞ്ഞാ ഇപ്പം നമ്മളെ സംബന്ധി നമ്മള് തന്നെന്നോർത്ത്നോക്കിക്കേ നമ്മക്ക് വാശി പിന്നെ അതേപോലെ മിക്സിയാ അല്ലെ മിക്സിയായിട്ടും നമുക്കില്ലാത്ത ആ അപ്പ നമ്മക്കത്രയൊരിത് വരുമ്പത്തേക്കും ആ അവർക്കും അതിന്റെതായ ആ ഒരു രീതില് ഇപ്പ നമ്മുക്ക് സത്യം പറഞ്ഞ കൊറ ച്ചാൾക്കാർക്കറിയാ മറ്റതൊക്കെന്നതാ അരകല്ലെന്നതാ അലക്കുകല്ലെന്നതാ
ആഹ് അതെ അതെ
നമ്മടെ നമ്മടെ മക്കളോടൊന്ന് ചോദിച്ചേ എന്റെ മക്കക്കറിയത്തില്ല അലക്ക് അലക്ക്‌കല്ലൊന്നും ചോദിച്ച
ആണല്ലേ ഹ്മ്-ഹ്മ്-ഹ്മ്
ഏ ചെറിയ ആൾക്കാർക്കൊക്കെ പിന്നൊന്നും അറിയത്തില്ല അവര് കണ്ടിട്ടില്ല
അതാ അവർക്ക് എന്താ പറയാ അവർടെ കാലഘട്ടം മാറിപ്പോയി നമ്മളെ ഒക്കെ ഒരു കാലത്ത് അവര് പൊറത്ത് കളയും അതിലൊരു സംശയവും ഇല്ല
ആഹ് ഇപ്പൊ മുതിർന്ന ആളുടെട്ത്ത് മുതിർന്ന ആള്ടെട്ത്ത് വെച്ച് ഇവിടുത്തെയെല്ലാ വേറൊരു കൊച്ചിന്റെടുത്ത് ഞാന് ഞങ്ങളിങ്ങനെ എന്തോ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ കൊച്ച് വന്നിട്ട് ആ കൊച്ചിന്റെ അമ്മേന്റെട്ത്ത് ചോദിക്കുആണ് അമ്മേ വാഴയ്ണ്ടാവുന്ന മരത്തിന്റെ പേരെന്താണ്ന്ന്
അതാ പറഞ്ഞേ പിള്ളേർക്കൊന്നും അറിയത്തില്ല അവർക്ക് നമ്മുടെ വീട് പരിസരം അതിപ്പൊ റത്തൊന്നും അറിയില്ല ആ അതാ അവർക്കറിയില്ല അവർക്ക് വാഴയെന്തോന്ന് പോലും അറിയത്തില്ല ആരെലും പറഞ്ഞ കേ ട്ടിരിക്കും വായിക്ക അതാ അവർക്ക് പൊറംലോകായിട്ട് ബന്ധഇല്ലല്ലോ വീട് വീടിന്റെ പരിസരം അത് പിന്നെ സ്കൂള് സ്കൂള് വിട്ട വീട് അങ്ങനെ
വാഴ വാഴക്ക ഉണ്ടാവുന്ന മരത്തിന്റെ പേരെന്താന്ന് മരം
ഉം ഉം എന്നാ ശരി എന്നാലേ വിളിക്കാവേ
ഓക്കെ